ഹലോ ഹലോ
ഹലോ കേക്കലേ
ആഹ ഏകണ്ട സുഖ അല്ലേ ഹലോ
സുഖണ
ആഹ വേറെന്താ എന്താ പ പോ ആഹ സ്ടിക്കണ്ടപ്പൊ
അന്നെ സൗണ്ട് മാറണേ
എന്ത്യെ? എന്ന ഞൻ പറയടോ
പനിണ്ട്?
ഏ വനിയൊന്നില്ല പ്പൊറെടിയയിലെ.
ആ ചീറ്റ അഡ്രസല്ലേ
റേഞ്ചില്ലേ അലോ
ആഹ് പ്പ കേക്കില്ലേ?
ആഹ് കേക്കണ്ട്
ആഹ എന്താന്റെ സൗണ്ട് മാറണ്?
ആഹ എന്താ ഇന്ക്കും അറീല.
പ പനിയാ?
പനിയൊന്നുല്ല എന്തുല്ല.
ആഹ
ഉ പ
ഇന്നത്തനി പണിന്നിട്ട് കളിച്ചാൻ പോയിനോ
ഏ എന്ത അടച്ച പോയി
നാളെ ഒയിവണല്ലേ ജിമ്മന്റെ ആടപ്പ ഉള്ളേ.
ഏ ഏ ഇപ്പ നേരവന്നക്ക്
ഇപ്പ മ്മന്റാടെള്ളെ
അല്ല അല്ല അല്ല ഞാൻ ചെറിയ പണിക്കൊയിൻ.
ഉ ഇന്ന് പണി ണ്ടായിന്നോ
ആഹ
ആ അനെ ബസ്സികാനലൂല്ല
ആഹ അന്ന് ഞാൻ കേറിയില്ല
ആഹ അന്റട്ത് ഗൂഗിൾ പേല് ഇട്ടില്ലേ മുന്നൂറുപ ഉണ്ടാവോ
എന്റെ നൂറുപ്പ ഉണ്ടാവും.
നൂറുപ ജീപേ ഉണ്ടോ?
ആഹ് ണ്ട്.
അനക് തിങ്കളാഴ്ച വരുമ്പോ കൊണ്ടുവന്നേരണ്ട് എന്റെ കൈയീണ്ട് എനിക്ക് ജീപല വണേന്
ഞാൻ വിട്ടേരാ സ്കാനർ വിട്ടേരണ്ടണ്ട്.
ഏ ആഹ് സ്കാന വിട്ടരണ്ട്.
ആഹ
ഈ നമ്പർ തന്നെ ഈ നമ്പർ വിട്ടാ മതി.
ആഹ
ഏ മാ മറ്റേ സാപ്രഡർ വാങ്ങില്ലോ അതിന്റെ പൈസ മെല്ല മെല്ല അടിച്ചു കൊടുക്കണതാ.
ആഹ ന്നല കളിന്റെനോ?
ഏഹ്.
ന്നലെ കളി കണ്ടിന്നോ?
ഏത് ഫ്രാൻസിനും അല്ലെ നോർവേയും ഫ്രാൻസുംള്ള?
ആ
ആ ഞാൻ കളിയാണ ക്ലബ്ബക്ക് പോയില്ല പെരെന്ന് കണ്ടീന്.
ഏ എസല്ലല്ലോ നോർവേ ഈ ബീട്ടിമിനെ എറകീട്ട്.
ആള കുറച്ചേറങ്ങിട്ടേള്ളൂല്ലേ?
ഇറങ്ങി ട്ടെന്നില്ല
ഇറങ്ങീല്ല
ഇറങ്ങിയിട്ട് പോലുമില്ല കുത്തീരുന്നിട്ടെ ഒള്ളു
ആഹ് ആഫരേ കണ്ടിട്ടുള്ളൂ
ആഹ് ഹാന്ററിങ് ഇല്ലാ
ഏഹ്
പോല് ബി ടീമിനെ വെച്ച് കളിപ്പിച്ച് കൊറച്ചാൾക്കാര് ഏ ടീമത്തേ വരൂ ആഹ്
ഏഹ് ജർമ്മനി അങ്ങനല്ലേ കളിപ്പിച്ചീനെ അതാ പോല് തോൽക്കാൻ കാരണം തോന്നല്
ആഹ് ഇനീ നാളെ രാവിലെ കളി ഇല്ലേ
ഇന്നേതാ കളി ഇന്നേതൊക്കെയാ കളിയുള്ളേ
ഇന്നത്തേയും കളി നാളെ ഏതായാലും അഞ്ച് മണിക്ക് പോർച്ചുഗലിന്റെ ഏഴരക്ക് അർജന്റീനേടെ
ഏഴരക്ക്
അർജന്റീന
ഏഹ് അടുപ്പിച്ച് അടുപ്പിച്ചാ കളി എന്നാ അത് കാണണല്ലോ
ആഹ് രാവിലെ സുബയ്ക്ക് അഞ്ചണിക്ക് ഏർക്ക്
അഞ്ച് മണിക്ക് ഏ അഞ്ച് മണിക്ക് പോർച്ചുഗലിന്റെ ഏരക്ക് അർജെന്റീനേടെ അല്ലേ ഓ അത് പിന്നെ പോർച്ചുഗല് എതിരാരാ
കൊളംബിയ
ആഹ് ഒന്നാം സ്ഥാനത്തില് അടിയുന്നത്
ആഹ്
നിങ്ങടെ ഗ്രൂപ്പില് ആ അർജന്റീനേന്റെ കൂടെ
ജോർദാനല്ലേ
ജോർദാനാ
ആഹ് ജോർദാനന്നെ
അല്ലേ
അത്യാവശ്യം ഒന്നുമില്ല കൊളമ്പിയേന്റെ അത്രയില്ല
കൊളംബിയ ഇല്ലേലും അർ ഉണ്ട് ജോർദാൻ കുഴപ്പില്ലാത്ത ടീമുണ്ട്
ആഹ്
ഉം അണ്ണൻ ഇറങ്ങൂലേ കളിക്ക്
ഓ അണ്ണൻ തിരികെ വരും
ഉം കം ബാക്ക് ആൽ കളി കഴിഞ്ഞിട്ട് പറയാം
ആഹാ
ഞങ്ങളെ കളി ഞങ്ങള് ജയിക്കുമെന്ന് ഉറപ്പാണ്
ആ ഉറപ്പാന്ന് പക്ഷെ ഇങ്ങള് ഞങ്ങള് ജയിച്ചാല് നിങ്ങള് സെമി ഫൈനലക്കട് വിടൂല ഞങ്ങള്
ഓ നിങ്ങളെ കൂടെയല്ലേ എന്നട്ട് അടുത്തേ
ഞാന് ക്വാട്ടറില് ഞങ്ങടെ കൂടെയാ ഞങ്ങള് ജനിച്ചാലിട്ടുവോ ഞ ഞങ്ങൾ തോറ്റാല് ഞങ്ങൾ തോറ്റാല് തേർട്ടി ടു വില് ഇംഗ്ലണ്ട് സിക് സിക്സ്റ്റീനില് സ്പെയിൻ ഏഹ് ഞങ്ങള് കേറിന് ഇപ്പൊഴും
ഏഹ് കേറിയില്ലേ
ആഹ് തോറ്റാല് ഇംഗ്ലണ്ട് സ്പെയിൻ ആഹ് ഇംഗ്ലണ്ട് സ്പെയിന് ഫ്രാൻസ് ഇങ്ങനെ പോവാ തോറ്റാല്
ജപ്പാനൊക്കെ വന്റെ കൂടെ പോന്നെ ബ്രസീലിന്റെ കൂടെല്ലേ
ആഹ ജപ്പാന് കൊറച്ച്ു പേടിച്ചു മാറി
ഉ ജപ്പാന്റെ കഴിഞ്ഞ കളിക്ക് എത്ര ജയിച്ചോ
എനിക്കറിയില ഏതായാലും ചെറിയ പിള്ള ബാകി കഴിച്ചണ്ട്
മള കളിച്ച നിളല്ലെങ്കിലള സ്പീഡ ഉണ്ടാക്കണ്ട
ആഹ്
ഉ ഷാദിലൊക്കെ ഷാദിലൊക്കെ കണ്ടിരന്നേ
ഏ
ഷാദില്ല കണ്ടീന്നാ
ഇന്നും കണ്ടില്ല അതിറെ അന്ന് സ്കൂള കണ്ടിട്ടന്നില്ല
ആഹ ചെക്ക പാവം ഉണ്ടടാന്ന് ഫ്തവിനോട് വെറുത ചോദിച്ചത്നി മിനെ കുറച്ചേ
ആഹ എന്നിട്ടോ
അഫത്തർ പറഞ്ഞു ആഹ ഉമാൻ തമ ഉമാൻ താമന ഓള് സിനടിപ്പ കമ്മിച്ചിട്ട് കഞ്ഞല്ലേ ആ അല് ഇപ്പനെ ആക്കാട് ഇതായി
അ ഇന്നാലെ സ്കൂൾ ന ആയി
പിന്നെ അഫ്ത പററിന എന്താ വച്ച പേടിച്ചന് ഏ
അത് സ്കൂൾന്ന് അറിഞ്ഞല്ലേ
ആ അപ്പൊ അരഞ്ഞ ഏ ആ സ്കൂളിൽ അരിഞ്ഞേ
ആഹ
ആയി ചിന്താില്ലേ അപ്പൊ
ആഹ ണ്ട
അപ്പൊ ഇനി അതരനേ അതല്ല ഒരു കൊല്ലം മുന്നേ പ്രശ്നം ഇനിപ്പ ഉണ്ടോന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ലായിരുന്നു ആ ഓ ഒന്നാണ് ഇന്നെ വിന്റെ കൗത്തി വിടിച്ച ഞോ പറഞ്ഞ ഇ പറഞ്ഞ സിംഗിളാണ് പറ വെച്ച ഞാൻ പറഞ്ഞ ഒരു കൊല്ല മുന്നെ അല്ലേ അപ്പ അങ്ങനൊന്നുമല്ലായി
ആഹ
പിന്നെ ചെക്കൻ നക്കെ നിർത്തിടാ നീ ഒന്നും വാക്ക പിന്നെ ഇന്റർവെലന് പോ പോകുമ്പോണ്ട് പിന്നെ ഇങ്ങനെ നോക്കണേ
ആ അന്നലെ ഒഴിച്ചിരന്നെ ഒക്കെ പറഞ്ഞന ഇന്നൂടി
വ വരാ എടാ അവൊക്ക്െ പറ്റില്ല അവളൊക്കെ കുറച്ച് വലുതാണ് നമ്മള ക അടിിയള്ളതാണ് അവവിടെ നമ്മക്ക് പറ്റൂല
ആഹ ഞൻ നിർത്തി നേര പറഞ്ഞണ്ടിന്നേരം കഴിച്ചാ വേണണ്ടോപ്പ
ഏ പെ ബസ് കയറഞെ
ആഹ രാത്
ബസലിപ്പം ഷോർട്ട് ടൈമ ഇപ്പൊ കൊറെ പ്ലേസ് ഫ്രീടുക്ക എനക്ക്ാ ഗോളിന്ട്ടിയോ ജി ഗോബലിനെ
ഞാൻന്ന വരില്ല ഇന്ന എടുത്താ
അത് കുറ ദിവസ ആ ഫ്രീ കൊടുത്തില്ല അത് നമ്മള് ഇരുപത്തിനാല് ഫ്രീ സ്പിൻ ഉണ്ടാവക ഓരോ ദിവസ നമ്മള ഇങ്ങനെ സ്പിൻ ചെയുമ്പ കൊറേ പ്ലേസ് ഉണ്ട് ഒക്കെ നൂറിന വേനക്ക നൂറ്റിമൂന്ന് ഒക്കെള്ളോ
ഞാൻ കിട്ടിയോ
ഇനി എന്താ ഫുഡ് കയ്ക്കാ
അല്ല
പാത്രത്തിന്റെ ചിലത് വെ അല്ല ഞാൻ്പിന്ന നിക്ക അ അന്റെൊക്കെ പുധയ കൊണണല്ലോ പുതിയേ കൊണോക്കൊക്കെ വേമേ കിട്ടും നിനിക്കൊക്കെ കിട്ടാൻ പ്രയാസ എടുക്കും പിന്നെ നനി ഏത് പ്ലെയറിനെയും കിട്ടിയില്ലെങ്കില് ഏത് പ്ലെയറിനും കിട്ടി കിട്ടില്ലെങ്കിൽ ഏവും അവസ ഇരുപനാല് സ്പിന്ന കഴഞ്ഞാല് രണ്ടാഴ്ച കഴിഞ്ഞാല് നമുക്ക് വേണ്ടി പ്ലെയറിനെന്ന് സെലക്ട് ചെയ്യാം എത്ര എട്ട് എട്ട എ് പ്ലെയർ എങ്ങാനുണ്ട് അതില ഏത പ്ലെയറിന ഫ്രീ ആയിട്ട് സെലക്ട് ചെയ്യാം സെലക്ഷൻ കോൺട്രാക് ഏ
അ അയ ഇല്ല
അതോ അത എനിക്ക് ഫസ്റ്റ് ഒന്ന് ഫ്രീ സ്പിന്ന ഉണ്ടാവുംപ്പ കേറിട്ട് കുറച്ച് ദിവസം ആയില്ലേ
ആഹ് ഞാന ഏതായാലും ഇപ്പ കേയറിയോടെെ ആഹ ഞാൻ പിന്നെ വിളിച്ചട്ടോ എന്നാ ശരി ആ ആ
ഓക്കെ